ഹലോ
ഹലോ എന്തക്കയിരുന്നു കേക്കുന്നുണ്ടോ
ആഹ കേക്കുന്നുണ്ട് ഇയാക്ക് ഓക്കെയാണോ
ആഹ കേക്കുന്നുണ്ട് എന്താ കിരുന്നു
ആഹ് ഞാനിപ്പോ എന്റ അച്ഛന്റെ ഒരു സഹോദരിയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് വെറുതെ ഇരിക്കാര്ന്നു
അതെല്ലെ എന്താ ചുമ്മാ പോയ ഇതാണോ
ആഹ് അല്ല ഇപ്പൊ ഞാന് ഏഹ് ഇപ്പൊ ലീവായിട്ട് വീട്ടിൽ വന്നതായിരുന്നു അപ്പം ആ നാളെ ഇപ്പ ഞാൻ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോം അപ്പൊ ഞാൻ ജസ്റ്റ് അവിടെ പോയിട്ട് വന്നതാ.
ഒകെ കഴിച്ചായിരുന്നോ
ഞാ ഏ ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടാണ് പോയത് ഇനിയിപ്പം അപ്പൊ അവിടെ ചെന്നപ്പോ കൊറെ സ്നാക്സും ഫ്രൂട്ട്സക്കെ കഴിച്ചൊണ്ട് ഇപ്പം വയറ് നല്ല ഫില്ലായിരിക്ക അതോണ്ട് ഇനിയിപ്പം അത് കൊറച്ച് കഴിഞ്ഞട്ടെ കൈക്കത്തുള്ളൂ.
പിന്നെ ഉത്സവങ്ങളൊക്കെ സീസൺ അല്ലേ കൊട്ടൂരൊക്കെ പോയായിര്ന്നോ
ഞാൻ കൊട്ടിയൂരു ഉത്സവത്തിന് പോയായിര്ന്നു
അതെ അതെ എങ്ങനെയാ പോയേ
അ ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടെ ഏ ഞാനിപ്പോ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പ ഞാനും എൻന്റെ ഒരു ഫ്രണ്ടും ഉണ്ട് റോഷൻ ഞാനും അവനും കൂടെ കണ്ണൂർക്ക് ട്രെയിൻ കയറി അവിടുന്ന് അങ്ങനെ വരിയാണ് ചെയ്തേ അപ്പം എന്റെ കസിൻസും സിൻ സിസ്റ്റേഴ്സ് എല്ലാം കൂടെ അവരെല്ലാം കൂടെ അങ്ങോട്ട് വന്ന് പിന്ന ഞങ്ങളല്ലാരും കൂടെ ഒരുമിച്ചാ പോയത്
അതേലെ എങ്ങനെയുണ്ടായിരുന്നു മഴയൊക്കെല്ലേ ഇപ്പം
മഴയ്ക്കായിര്ന്നു പക്ഷെ നല്ല രസായിരുന്നു ആ ആഹ് ഒരു കാലാവസ്ഥയെല്ലാം നല്ല രസായിരുന്നു. പിന്ന എൻന്റച്ഛന്റെ ചെറിയമേന്റ വീട് അവിടെ തന്നെ ആയോണ്ട് ഞങ്ങൾ അവിട്ന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോയി അ ആ എന്ന് വെച്ച്ണ്ടേ എനിക്ക് പൊതുവേ മഴ വെള്ളം എന്നൊക്കെ കൊറച്ച് ഇഷ്ടാണ് അതുകൊണ്ട് എനിക്കിഷ്ടായി അതിന് വേണ്ടിട്ടാണ് ഞാൻ അത്രയും ദൂരം സഞ്ചരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. പോയായിരുന്നു ഉത്സവത്തിന്
ആഹ് പോയിണ്ടായിര്ന്നു
എനിക്ക് പൊതുവെ ഉത്സ ഉത്സവങ്ങളില് പങ്കെടുക്കാനും അവിട്ത്തെ പ്രോഗ്രാമിലക്കെ എന്താണ് ഉം ചേരാനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്
അതേലെ പിന്നെ വീടിന്റെ അടുത്തുന്നും ഉത്സവങ്ങൾ ഇണ്ടാവാറില്ലാ
എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഭദ്രകാളി ക്ഷേത്രം ഉണ്ട് അവിടുത്തെ ഉത്സവം കഴിഞ്ഞ മെയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അത് അത്യാവശ്യം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചായിര്ന്നു
അതേലെ
എത്ര ഒറ്റ ദിവസത്ത പരിപാടി ഇണ്ടാവോളോ
അല്ലല്ല അവിടെ രണ്ടു ദിവസത്തെ പരിപാടിയാണ് ഫസ്റ്റ് ദിവസം ഇതുപോലെ അന്നദാനം ഉണ്ടാവും അതുപോലെ തന്നെ പൂജ കാര്യങ്ങളൊക്കെ ഇണ്ടാവും അതിനു ശേഷം ആഹ് എന്താണ് സെക്കൻഡേന്ന് പറയണത് ഇതുപോലെ തന്നെ കുറച്ച് ദേവി പിന്നെ പുറത്തെടുത്ത് നമ്മുടെ എന്താണ് ഗ്രാ പ്രവേശനം അതുപോലെ അങ്ങനെ ചെല ചടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് എന്തേലും ഈ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിട്ട് എന്തേലും എന്റർടൈൻമെന്റ് നടത്തീട്ട് അവ അവസാനിപ്പിക്കാറാണ് പതിവ്
അതെല്ലേ കട ഒകെ ഇടാറുണ്ടോ
നമ്മൾടതന്ന് വെച്ചിട്ടുണ്ടെ അത്രയ്ക്കും ഒരു സിറ്റി ഏരിയ അല്ല കൊറച്ച് ഒരു വില്ലേജ് ടൈപ്പ് ആണ് അപ്പം ഒരുപാട് കടകളൊന്നുല്ല എന്നാലും അത്യാവശ്യം കടകൾ ഒകെ ഉണ്ടായിരുന്നു
പറഞ്ഞു കേക്കുന്നില്ലേ ഹലോ അല്ല എങ്ങനെ കാറില്ലേന്ന്
ഇല്ല നഞമ്മളായിട്ട് നടത്താറില്ല നമ്മളെ നാട്ടുകാരായിട്ട് തന്നെയാണ് അതില് കൂടുതൽ ഇനിഷ്യേറ്റവ് എടുക്കാറ്
അതേലെ
ഉം കൊട്ടിയൂരു ഉത്സവത്തിന് പോയായിരുന്നോ
ഓ
കൊട്ടിയൂരു ഉത്സവത്തിന് പോയായിരുന്നു
ആഹ് പോയിണ്ടായിര്ന്നു
എങ്ങനെ ഇണ്ടായിരുന്നു എക്സ്പീരിയൻസ്
കൊഴപ്പില്ലാ കൊള്ളാ
ഏർ നിങ്ങെ ചെന്നപ്പോ മഴയുണ്ടായിരുന്നു
വൈകുന്നേരം രയപ്പോ ആ ചെറിയ മഴയുണ്ടായിരുന്നു
ആണോ
ആഹ
എങ്ങനെ പോയത് ഏ വീട്ടിലെ വണ്ടി എടുത്തിട്ടാണോ അല്ലെങ്കില്
ഹ അല്ല വീട്ടിൽ എടുത്തിട്ടില്ല അല്ലാതെ ബസിന് തന്നെ രാവിലെ പോയി ഇങ്ങനെ അവിടുന്ന് ദൂരത്തന്ന് ചേച്ചി വരും ന്ന് പറഞ്ഞിണ്ടായിരുന്നു അപ്പോ ഇവിടുന്ന് ഞങ്ങള് ഞാനുണ്ട് വേറെ കസിൻസ് ചെറവുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ അങ്ങനെ പോക ചെയ്ത്
ആ ഉത്സവത്തിന് പോയിട്ട് അവിടന്നൊന്നും പർച്ചേസ് ചെയ്തില്ലേ
ഓ മേടിച്ചു ഡ്രസ്സ് മേടിച്ചു
പിന്നെ
ഡ്രസ്സ് മേടിച്ചു പിന്നെന്താ ഓരോ ഉ ഇപ്പൊ പിന്നെ ഫിഫ വേൾഡ് കപ്പ് ഒക്കെ ആയത് കൊണ്ട് റൊണാൾഡോന്റെ കുറെ പിക്സ് മേടിച്ചു
അവിടെ ചെന്നിട്ട് ഓടപ്പൂഒന്നും മേടിച്ചില്ലേ
ഓടപ്പൂ ഒന്നും മേടിച്ചുണ്ടായിരുന്നീല
ഞാൻ മേടിച്ചായിരുന്നു ഓടപ്പു
അതെല്ലെ
ഞങ്ങ ഞാനിപ്പോ ഒരു ചെറിയൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ വണ്ടിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിട്ട് ഒരു ഓടപ്പൂ മേടിചാർന്നു
ആഹ പിന്നെ അവിടെ ഫുള്ള് ഓടപ്പുവാണല്ലോ അയിന്റെ മെയിൻ ആണല്ലോടപ്പൂവ്
അതെ അതെ എന്തോ എന്തോ ആ ഓടപ്പൂവിനക്ക് എന്തൊക്കെയ ഐതിഹ്യങ്ങളുണ്ട്
അതെലെ പിന്നെ നമ്മൾ ഇവിടെ അച്ഛന്റെ അമ്മേന്റെ അനിയത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ അവിടുന്ന് ഓടപ്പു ഒടിച്ച് കൊടുക്കലുണ്ടായിരുന്നു ഉം
ആണോ
എങ്ങനെ കൊത്തൂര് പോയിട്ട് രാവിലെ പോയിട്ട്
ആ വള്ളിയൂർകാവ് ഉത്സവോന്ന് പറയുന്നതും വളരെ വലിയൊരു ഉത്സവല്ലേ
അതെ അവിടെ പിന്നെ അങ്ങനെ ഓടപ്പൂ അങ്ങനത്തെ സാധനങ്ങളൊന്നുംല്ലല്ലോ
അവിടെ പ്രധാനമായും ഏ ഇങ്ങനെ പ്രത്യേകത അത് അവിടെ ഉത്സവത്തിന് അധികം ആൾക്കാര് ചേർന്ന് അമ്പലത്തിൽ എത്തുന്നതിന് പകരം അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് എൻ സന്തോഷിക്കാനൊരു രീതിയിലാണ് വരുന്നത്.
ഗാനമേളയും എന്നും അവിടെ പിന്നെ ഗാനമേളയുണ്ടാവും.
പിന്നെ ഉത്സവത്തിന്റെ അന്നദാനം
അതെ കൊട്ടൂരു പോവുമ്പോ പിന്നെ ഉത്സ സ അന്നധാനം കഴിക്കാൻ പറ്റില്ല ഭയങ്കര ഭയങ്കര തിരക്കായിരിക്കും.
ഞാനിതുവരെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല അതുകൊണ്ട് അന്നദാനത്തിന്റെ കാര്യം എനിക്കറിയത്തില്ല. ഞാൻ നോർമലി പോകുമ്പം അച്ഛന്റെ കുടുംബക്കാരുടെ വീട് അവിടെ ഉള്ളത് കൊണ്ട് അവിടെ പോയിട്ടാണ് വരല്
അതെല്ലെ പിന്നെ വ്യത്യസ്ഥരംണ്ട് ഇവിടെ പുഴേന്റെ ഉള്ളിലൊക്കെ ആണല്ലോ
ആ അവിടത്തെ അവിടുത്തെ ഉത്സവത്തിന് അധികം കർണാടകക്കാരാണ് വരുന്നത്.
മം അതെ പിന്നെ ഇവിടെ പുൽപ്പള്ളി ഉണ്ടാവും അത് പിന്നെ നീണ്ട് നല്ല എല്ലാരും അത്യാവശ്യം ഉം അത് കണ്ടിട്ടുണ്ടോ
അത് കണ്ടിട്ടില്ല പിന്നെയും ഞാൻ ഏറ്റവും കൂടുതല് വലിയൊരു ഉത്സവം ഒരാഘോഷം എന്നുള്ള രീതിയിൽ കണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ ആറ്റുകാൽ പൊങ്കാലയാണ്.
അതെ അതെ
അത് സ്ത്രീകളുടെ ശബരിമലാന്നറിയപ്പെടുന്ന ക്ഷേത്രാണ് ആറ്റുകാൽ പൊങ്കാല അവിടുത്തെ ഉത്സവംന്ന് പറയുന്നത് വളരെ വലുത അത് ഏതൊക്കെ നാട്ടിൽ നിന്നാണ് സ്ത്രീകൾ വന്ന് അവരുടെ ഓരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടിട്ട് പൊങ്കാല ഇടുന്നത് അതും തിരുവന ത്തെ ഏറ്റവും വലിയൊരു ഉത്സവമാണ്
ഹലോ
ആ കേക്കാവോ?
ആ കേക്കാം കേക്കാം കേക്കാം
ഇനി അടുത്ത ഉത്സവം കൊട്ടിയൂർ ഉത്സവത്തിന് ഇനി പോന്നുണ്ടോ
അടുത്തത് എനിക്ക് ശനിയാഴ്ചയും കൂടെ പോവണംന്നുണ്ടായിരുന്നു പറ്റുവാണെങ്കിൽ ശനിയാഴ് ആണല്ലോ ലാസ്റ്റ് ഏ പെൺകുട്ടികൾക്കൊക്കെ പോവാൻ പറ്റുള്ളു
ആ സ്ത്രീകൾക്ക് വേറെ ഏതൊക്കെയോ ദിവസങ്ങളിലുണ്ട് അവിടെ എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്.
ആ ന ശനിയാഴ്ച ഇരുപതാം തീയ തി വരേ പറ്റുള്ളൂ
ആ ശെ
പിന്നെ അമ്പലത്തി പോകുമ്പം ഫുഡൊക്കെ കഴിക്കാം അമ്പലത്തിലെ ഫുഡിഷ്ടാണോ?
ഇഷ്ടമാണ് പ അമ്പലത്തിലെ ഭക്ഷണം ഇഷ്ടമാണ് പക്ഷെ ആ ക്യൂ എനിക്കിഷ്ടല്ല.
അതേല്ലേ
അതുകൊണ്ട് അധികോം ഞാൻ പുറത്തുനിന്ന് പ്രിഫറ് ചെയ്യാറ്
ആ പക്ഷെ അമ്പലത്തിലെ ഫുഡിനും ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ.
പക്ഷേ കുറേ ഭയങ്കര എനിക്ക് എന്തേലും എമർജൻസി എന്തേലും അത്യാ ആവശ്യമുണ്ട് പെട്ടെന്ന് പോയിട്ട് വരണ്ടെയാണെ ഞാൻ പുറത്തൂന്ന് കഴിച്ചിട്ടാ പോവാറ്.
ആണല്ലേ
ഈ കൊട്ടിയൂരിലെ ഐതി ഉത്സവത്തിന്റെ ഐതിഹ്യം എന്താന്നറിയോ
കൊട്ടിയൂരെ അറിയില്ല
ഇതിനെന്തോ വൈശാഖ ഉത്സവന്ന് അങ്ങനെ എന്തോ അല്ലേ പറയാറ്?
എന്തോ അറിയില്ല കൊട്ടിയൂരൂന്ന് മാത്രേ എനിക്ക് പറഞ്ഞ് അങ്ങനെ കേട്ട് കേൾവിയുള്ളു
അതെന്തോ ദക്ഷായാഗത്തിന്റെ ബന്ധമായിട്ട് പുരാണ കഥയുടെ സ്മരണക്ക് അങ്ങനെ എന്തോ ആണ് ഉത്സവം നട
ആ ദക്ഷിണ കാശി അറിയപ്പെടുവല്ലോ
ട്ട് മെയിൻ ആയിട്ടെന്നുള്ള ഇളനീർവെയ്പ്പ് നെയ്യാട്ടം
ഉം അതെ
എന്ത്‌ ശീവേലി
ആനെ കളെയും കൊണ്ടോയിലെ
ആഹ് ഹിന്ദു പുരാണ പ്രകാരം പറയുന്നത് ദക്ഷന്റെ യാഗവും സീതാദേവിയുടെ ആത്മഭൂതിയും തുടർന്ന് ശിവൻ നടത്തിയ താണ്ഡവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് കൊട്ടിയൂർന്നാണ് പറയുന്നത്
കൊട്ടിയൂര് പോയിട്ടില്ലന്നല്ലേള്ളൂ എല്ലാ അറിയാലേ
അത് ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെയാ വന്നേന്ന് അവൻ എനിക്കിങ്ങനെ ഏഹ് വന്നപ്പോ ഇങ്ങനെ അയിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാരുന്നു
ആണല്ലേ ആഹ് ഇന്നാ ശെരി ഞാൻ പിന്നെ വിളിക്കാം
ആഹ്